എവിടാണടാഎന്ത് ചെയ്യാണ്
വീട്ടിലാണ് വീട്ടില് ചെറിയ ജോലിയിലാണ്.
എടാ പിന്നെ ഞാൻ വിളിച്ചതേ ഇപ്പൊ ഇവിടെ നമ്മടെ വീട്ടിന്റെ അടുത്ത് രണ്ട് മൂന്ന് കൊച്ചു പിള്ളാരെ പോലീസ് പിടിച്ചോണ്ട് പോയി.
അത് എന്തിനാ പിടിച്ചോണ്ടു പോയ
എന്തോ ലഹരി ഉപയോഗം എന്നൊക്കെ പറയുന്ന പക്ഷെ ചെറിയ പിള്ളേരാ സ്കൂളി പഠിക്കുന്നേ ഉള്ളൂ എട്ടാം ക്ലാസ്സില് എങ്ങാണ്ടെയാ പഠിക്കുന്നത്.
ഓക്കെ അതേപോലെ സംഭവങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ അതിന് അതിനെതിരെ ആയിട്ടാണല്ലോ ഇപ്പോ നമ്മടെ കേരള ഗവൺമെന്റ് തൂഫാൻ പോലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഇവിടെയും അത്തരം ചില പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കുട്ടികളിലെ ലഹരി ഉപയോഗം നിലവില് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആ
ആണല്ലേ പണ്ട് നമ്മളൊക്കെ സ്കൂളി പഠിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ സ്കൂളിന്റെ ചു ചുറ്റുവട്ടത്തും എത്രയോ മീറ്റർ മാറിയിട്ട് ഇതുപോലെ ലഹരി യാതൊരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും കച്ചവടം ചെയ്യാൻ പാടില്ല നമ്മക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശ ങ്ങളുണ്ടായിരുന്നു ഇപ്പൊ അതില്ലേ?
ഉണ്ട് പക്ഷെ എന്നാലും ഇവർ ഇതറിയാതെ അധികാരികൾ അറിയാതെ ആഹ് കച്ചവടം ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോ കൂടി വരികയാണ്.
സ്കൂളിന്റെ ചുറ്റുവട്ടത്തോ?
അതെ അതെ സ്കൂളിന്റെ ചുറ്റുവട്ടങ്ങളിലായിട്ട് ഞാൻ എന്റെ നാട്ടിലെ സ്കൂളിന്റെ പരിസരത്തായിട്ട് ഇരുന്നൂർ മീറ്റർ ചുറ്റളവിൽ നാലോളം കടകളിലായിട്ട് കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് ചെയ്യുകയുണ്ടായി. പോലീസ് റെയ്ഡ് ചെയ്തപ്പോ നിരോധിക്കപ്പെട്ട പാൻ മസാല ക്ക പോലെയുള്ള ആ ലഹരി പദാർത്ഥങ്ങൾ അവർ കണ്ടെത്തുകയുണ്ടായി അങ്ങനെ അതിന്റെ അടിസ്ഥാനത്ത് നടപടിയെടുത്ത് പഞ്ചായത്തും അധികാരികളിൽ ചേർന്ന് ആ കട നിർബന്ധിതമായി പൂട്ടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ഈ കൊറ്റു കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്ന എത്ര വലിയ കുറ്റാണല്ലെ! ഇത് ആരായിരിക്കും ഇവർക്ക് എന്നാലും ഈ ഒരു ചെറിയ പ്രായത്തില് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആരായിരിക്കും എന്തായാലും അവരുടെ പ്രായം
ഇവരി ത് എങ്ങനെയാണ് കാ ഈ ഒരു ലഹരി ഉപയോഗത്തിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ മാതാപിതാക്കൾ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയും അതുപോലെ ടിവിയുടെ ഒക്കെ മു മ്പി ലിരുന്ന് കാണുകയാണ് സിനിമ പോലെയുള്ള സിനിമ, അ തുപോലെ തന്നെ റീലുകൾ അങ്ങനെയുള്ള റി ഇൻസ്റ്റഗ്രാമിലെ റീലൾ അതുപോലെ സോഷ്യൽ മീഡിയയിലെ മറ്റ് റ്റ് പോസ്റ്റുകൾ, വീഡിയോസുകൾ, യൂട്യൂബ് അങ്ങനെയുള്ള പല മാധ്യമങ്ങൾ, കുട്ടികൾ ചെറിയ കുട്ടിക പ്പോ ഫോ സ്മാർട്ട് ഫോൺ കിട്ടിയാല അവർ ഉപയോഗിക്കുകാണ് അപ്പൊ അവർ അതിലൂടെ കാണുകയാണ് ഈ സിഗരറ്റ് വലിക്കുന്നതും, കള്ള് ലഹരി കള്ള് കുടിക്കുന്നത് പോലെയുള്ള കഞ്ചാവ് വലിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവരത് കാണുകയാണ് അപ്പൊ അത് കാണുമ്പോൾ അത് അവരെ അനുകരിക്കാൻ നോക്കുമ്പോഴാണ് ഇവർ ഇത്തരത്തിലൊരു ലഹരിക്ക് അടിമപ്പെടുന്നത് ഇവർ ഈ സിനിമയിൽ കാണുന്ന അതേ രീതിയിൽ സ്കൂളിലോ മറ്റു സ്ഥലതോ പോകുമ്പോ ഇങ്ങനെ ഒ രു ലഹരി പദാത്ഥം കിട്ടി കഴിഞ്ഞാലുടനെ അവത് വാങ്ങി അത് ഉപയോഗിച്ച് നോക്കുകയാണ് അപ്പോൾ ഒരു വട്ടം ഉപയോഗിച്ച് അവർ ഇതിലേക്ക് വെണ്ടി വീണ്ടും അത് വാങ്ങി ഉപയോഗിച്ച് അടിമപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പ നിലവിൽ കേരളത്തിലുള്ളത്.
അതല്ല എന്റെ ഒരു സംശയംന്ന് വെച്ചാൽ ഇവര് ചെറിയ കുട്ടികളാണ് ശരിയാണ് ഇങ്ങനെ, കാണുന്ന ഈ ടിവിൽ കാണുന്ന അത് ഇവർക്ക് അനുകരിക്കാനുള്ളോരു ഇത് ഉണ്ടായിരിക്കും അനുകരിക്കുന്ന പക്ഷെ എന്നാലും ഇവർ ഈ ഒരു സംഭവം അനുകരിക്കാൻ വേണ്ടിട്ട് ഈ ലഹരി പദാർത്ഥ ത്ഥങ്ങൾ ഇവർക്ക് കിട്ടണല്ലോ ഇത് വരുന്ന ആരന്ന്ന്നായിരിക്കും സാധ മീൻസ് സ്വീകരിക്കുന്നത്, ആരുന്നായിരിക്കും ഇവരത് മേടിക്കുന്നത്, അതാണ് എന്റെ ഒരു സംശയം.
അതിനൊരു നെറ്റ് വർക്ക് തന്നെ ഉണ്ട്. പ്പൊ സ്കൂളിനെ കേന്ദ്രീകരിച്ച് തന്നെ ഓരോ നെറ്റ് വർക്കുകളുണ്ട്. ഇവരായിരിക്കാം ഇത് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇതിനെതിരെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും. അതുപോലെ പോലീസും ശക്തമായി മുമ്പോട്ട് വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ലഹരി മാഫിയ നെറ്റ് വർക്കിനെ നമ്മുടെ നാട്ടിൽന്ന് തുരത്തി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ.
നമ്മളൊക്കെ സ്കൂളി പഠിക്കുന്ന സമയത്തെ നമ്മുടെ സ്കൂളില് ക്ലാസ്സിലൊക്കെയുള്ള ചെറിയ ക്ലാസ്സിലൊന്നും അങ്ങനെ കണ്ടിട്ടേ ഇല്ല കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായിട്ട്. അതിനെ കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള അറിവുല്ല. ആ സമയത്തൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ബോധവൽ കരണ ക്ലാസ്സുകൾ എടു ക്കാൻ വേണ്ടിട്ട് സ്കൂള സാറന്മാരായാലും പുറത്ത്ന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുവായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് നമ്മുടെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ആ സമയത്ത് എത്തിയപ്പ നമ്മുടെ ക്ലാസ്സില് തന്നെ പല കുട്ടികളും ചെറിയ രീതിയിൽ സിഗരറ്റൊക്കെ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് പ ക്ഷെ അപ്പ ആലോയ്ക്കണ അവർക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സ് അപ്പ ഈ ടീനേജിലുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാനുള്ളത് പക്ഷെ ഈ ചെറിയ കുട്ടികൾ അതായത് അഞ്ചാം ക്ലാസ്സിലോ ആറിലോ ഏഴിലോ എട്ടിലോ ഒക്കെ പഠിക്കുന്ന ഈ ചെറിയ കുട്ടികള് ഇപ്പോഴും നമ്മൾ പോലും പേര് കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം എനിക്കന്ന് ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഇവരത് ഉപയോഗിക്കണമെങ്കിൽ എന്തായാലും, ഇവരിത് ഇവർക്കിത് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാര കാണോല്ലോ അപ്പൊ അവർക്കൊരു ബോധം കാണൂലേ ഈ കുഞ്ഞു പിള്ളേർക്ക് ഇത് കൊടുക്കരുത് എന്നുള്ളൊരു ബോധ്യം അവർക്കില്ലേ പിന്നെ ഈ പിള്ളേർക്ക് എവിടെ നിന്ന്,,
അവരുടെ കയ്യിൽ ആ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുന്നത് അവർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം ഏത് മാർഗത്തിൽ ഏത് ഹീനമായ മാർഗത്തിലൂടെയും പണം ഉണ്ടാക്കാം എന്ന മനസ്സിലുള്ള ആൾക്കാരാണ് കുട്ടികൾക്ക് വരെ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നത് അപ്പൊ സമീപകാലത്തായിട്ടൊരു സംഭവം നടന്നത് ഒരു ഒരു ഒരു ഒരാൾ ഒരുരാ അദ്ദേഹത്തിന്റെ മകന് വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ലഹരി കൊടുത്തു കഞ്ചാവ് കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരികയുണ്ടായിരുന്നു അപ്പോ ഇത് മാതാപിതാക്കൾ പരസ്പരം ഉപയോഗിച്ച് മക്കൾക്ക് കൊടുക്കുന്ന വര വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് അത് മാത്രല്ല ഇപ്പൊ കുട്ടികൾക്ക് അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ളെ നെ നെറ്റ്‌വർക്കുകൾ അവരെ സമീപിച്ചിട്ട് ഇവർക്ക് ലഹരി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മളിപ്പോ സമീപ കാലങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത്തരക്കാരൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെ പൈസ ഉണ്ടാക്കാം ഇങ്ങനെ ഏത് മാർഗത്തിലൂടെയും പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന പിതൃശൂന്യരായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ ലഹരി കൊടുക്കുന്നത്
പിന്നെ ഒരു കാര്യമുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ പുറത്ത് പോയി കളിക്കാനും ഒക്കെ മാതാപിതാക്കൾ വിടും അവർക്കൊരു കുഴപ്പമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് പിള്ളേരെ പടി പടി പടി പടിന്നും പറഞ്ഞിട്ട് ഒരു റൂമിൽ ഇരുത്തേ അല്ലെങ്കിൽ വീട്ടിറ്ൻകത്ത് മാത്രമായിട്ട് ഇരുത്തെ അവര് ഫോണിലൊക്കെ മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങി പോവുന്നു എനിക്ക് തോന്നണ അതും ഈ ലഹരി ഉപയോഗത്തിലേക്ക് വരുമ്പം തിരിച്ചു വിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആയിരിക്കും ഈ ഫോണിൽ ഇവര് ഇങ്ങനെ പല ഇപ്പം ഏത് ലോകത്തിന്റെ പല കോണിലുള്ള ആൾക്കാരുമായിട്ട് നമുക്കിപ്പോ ഫോണില് ഗെയിം കളിക്കാം ക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം പലയിടത്തും ഇരുന്ന് പല ആൾക്കാരും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഈ കുഞ്ഞു പിള്ളോരെ നിയന്ത്രിച്ചിട്ട് അവരെ വീട്ടിന്റെകത്തും ഫോണിന്റെ അകത്തും മാത്രം ആക്കി ഒതുക്കി അവരെ ഇങ്ങനെ ആഹ് ഒരു വരും തലമുറയെ ഇങ്ങനെ അങ്ങ് നശിപ്പിച്ച് കളയുന്ന പോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നു
അതെ ഇത് ഈ നമ്മുടെ നാട്ടിലിലുളള കുട്ടികൾക്ക് ഈ ലഹരി ഉപയോഗത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് കളിക്കാനായിട്ടൊരു കളിസ്ഥലം ഇല്ല ഇപ്പൊ ഒരു പഞ്ചായത്തില് ഒരു കളിസ്ഥലം പോലും ആഹ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് മാത്രമല്ലേ ഒരു സ്കൂള് ഗ്രൗണ്ടുകളിൽ ആവട്ടെ സ്കൂള് ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നേ സ്കൂൾ ഗ്രൗണ്ട് സ്കൂൾ വാഹനങ്ങളിൽ കയറ്റിയിടുന്നു പഞ്ചായത്ത് ഗ്രൗണ്ടുകളൾളായിട്ട് സ്വന്തമായിട്ട് അവർക്കൊരു ഗ്രൗണ്ട് ഇല്ല അപ്പൊ ഇവർക്ക് ഒന്ന് പോയി ഒന്ന് കളിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെയൊരു കായിക,, മായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പാഠ്യപാഠ്യതര പരിപാടികൾക്കായിട്ട് സ്കൂളുണ്ട് പഠനം അവര് പഠനനിലവാരം വെ രക്ഷപ്പെടുത്താനായിട്ട് സ്കൂളിൽ അവർക്ക് അധ്യാപകരുണ്ട് പക്ഷേ,, അവരെ കായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മെച്ചപ്പെടുത്താനായിട്ട് അവർക്കൊരു ഉണ്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് പോലെയുള്ള ടർഫ് പോലുള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ല അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിള്ളാരിന്റെ ആഹ് കായികാധ്വാനം നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹര്യമുള്ളപ്പോ ഇവരെന്താ ചെയ്യാ ഇവർ ഫോണിലേക്കും അടിമപ്പെടും ഇവര് ഫോണിൽ കാണും ഫോണിൽ ഇതുപോലെ വീഡിയോസ് റീൽസ് ഇൻസ്റ്റയിലൊക്കെ റീൽസ് അതുപോലെ യൂട്യൂബ് ഷോർട്സ് അതങ്ങനെ കാണുമ്പോൾ അതില് ഇപ്പോ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ സീരിയൽ നടൻ നടന്മാരോ. അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴസ്ന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇൻസ്റ്റഗ്രാമിലുണ്ട്പ്പ ഇവ ഇവര് ചെയ്യുന്ന കാര്യങ്ങളെന്ത ഈ കുട്ടികൾ അതേപോലെ അനുകരിക്ക്യാ. അപ്പൊ ഇവരൊന്ന് സിഗരറ്റ് വലിച്ചാ ഇവരത് കാണും കുട്ടികളത് കണ്ടിട്ട് ആഹ് ഇതുപോലെ സിഗരറ്റ് വലിക്കാം. അല്ലെങ്കില്ങ്ങനെ കഞ്ചാവ് വലിക്കുന്നതായിട്ടൊരു ടീ. ഈ ഒരു സിനിമയിലെ രംഗം കാണിച്ചാൽ ഇതുപോലെ കഞ്ചവലിക്കണം എന്നൊരു ചിന്ത. കുട്ടികൾലേക്ക് വര്യാണ് അപ്പൊ ഇങ്ങനെ വരുമ്പഴാണ് ഇവരെന്താ ചെയ്യ ഇവര്.
അതെ അങ്ങനൊരു ചിന്ത കുട്ടികൾലു അതിനോട് ഞാൻ യോജിക്ക്ന്നു.
അതെ അതെ. അപ്പൊ ഇത് ഇത് മാറ്റപ്പെടേണ്ടതാണ് ഈ ഈ ഒരു രൂ സാ ഈ ഒരു സംഗതി അതായത് ഈ ഒരു. പ്രശ്നം. സമൂഹത്തിലെ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നം മാറ്റപ്പെടേണ്ടതാണ് അപ്പൊ ഇതിനെതിരെ നമ്മൾ എന്തെയ്യാ നമ്മൾ ശ ക്തമായിട്ട് പ്രതികരിക്കണം ഇങ്ങനെ ഒരാ ഒരു വിൽക്കുന്ന ഒരു കടയോ ഒരു കേന്ദ്രമോ ഒരു കൂട്ടമോ ഒരു ആൾക്കാരോ ഒരു നെറ്റ് വർക്കോ. ഇവരെപ്പറ്റി നമക്ക് എന്തെിലും വിവരം കിട്ടയാൽ അപ്പ തന്നെ നമ്മളെന്തെയ്യ നമ്മള് പോലീസിലേക്ക് അറിയിക്കണം.
പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നില് വല്ല്യ വല്ല്യ മാഫിയാള് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പം നമ്മള്. പോലീസിനെ പോലെ സ്വാധീനിക്ക്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്ക്യു അവര്.
അതെ ഇതിൽ ഏ രാഷ്ട്രീയക്കാരണ്ടവാ ചെലപ്പ പോലീസിലുള്ള ആൾക്കാരണ്ടാവ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഒളിഞ്ഞും. പ്പം അത്തരക്കാരെയും കേന്ദ്രീകരിച്ച് അവരെ എ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അവരെ നിയമ ത്തിന് മുമ്പിലേക്ക് വരണം. ഇപ്പ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുന്നെയുള്ള ഒരു വാർത്തെ നമ്മൾ എല്ലാവരും കണ്ട ഒരൂ. ഉ രാഷ്ട്രീയ നേതാവിൽ ഒരു പാ ഒരു രാഷ്ട്രീയ പാർ ട്ടിയെ പ്രതികരിക്കുന്ന ഒരു മുതിർന്ന നേതാവിൽ നിന്ന്. കഞ്ചാവ് കണ്ടെത്തിയ എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് അലോ സമീപകാലങ്ങളിൽ ഒരുപാട് വാർ ക്കള് നമ്മളിങ്ങനെ കണ്ടുവരുന്നതാണ്. ഇതിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ആളോ. ഡോക്ടർമാരുൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ഒരു മാസം. മ കയൊരു കൊറച്ച് നാൾക്ക് മുന്നേ നമ്മള് കണ്ടതാണ് ഡോക്ടർമാരിൽ ലഹരി ഉപയോഗം കൂടി വരുന്നുള്ള രീതിയില്. എം ഡി എമ്മെ കണ്ടെത്തിന്നുള്ള രീതിയില് വാർത്തകൾ നമ്മള് കണ്ടതാണ് അപ്പോ. ഇത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കി ഡോക്ടറോ. അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ അടിസ്ഥാനമാക്കി അല്ലാതെ ആ. തു അല്ലെങ്കില് പ്പോ ഓ ഞാനീ പറഞ്ഞ പോലെ. രാഷ്ട്രീയ പാർട്ടി പ്രതികരിക്കുന്നവ അങ്ങനെ പലരിലേക്കും ഈ ഒരു. ലഹരി അവര് ഉപയോഗിക്കുകയും അവര് വിതരണം ചെയ്യുകയും ചെയ്യുന്ന. ഒരു ച് ഒരു രീതിയാണ് ഇപ്പ നിലവില്ള്ളത് പ്പം അത്തരം രീതികളെ നമ്മൾ ശ ക്തമായി ചെറുത്ത് നിൽക്കുകയും എതിർക്കപ്പെടുകയും അവര് സമൂഹത്തിന്റെ. മുമ്പിൽ ഒറ്റപ്പെടുത്തുകയും അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് ശക്തമായ ശിക്ഷ വേടിച്ച് കൊടുക്കേം വേണം.
അതെ. ഇപ്പ ഈ സർക്കാറ്ൻ്റെ പദ്ധതിയൊക്കെ എനിക്ക് തോന്നുന്നു അതില് ഭയങ്കര എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേര് ഇപ്പ ജയിൽടാനും അത് ഇവരുടെ കണക്ഷൻ ഒരു. ചെയിൻ പോലെ പോവുന്ന് കണക്ഷൻസ് കണ്ടുപിടിച്ച് പോകുമ്പൊ നമ്മുടെ സംസ്ഥാനത്തില് പോലുഅല്ല. പല സംസ്ഥാനങ്ങൾലുള്ള ആൾക്കാരുമായിട്ടും. ഇനി അതുവായിട്ട് ബന്ധപ്പെട്ട് പോയാ പല രാജ്യങ്ങളുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നെക്കെ നമുക്ക് തോന്നും. ശരിക്കും പറഞ്ഞാ ഈ ലഹരിന്ന് വെച്ചാ ഒരു ഗ്ലോബലി തന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയണല്ലേ
അതെ അതെ അതെ ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെയും ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും ആ വ്യ വ്യക്തിയുടെ കുടുംബത്തെയും ആ വ്യക്തിയുടെ ജീവിതത്തെയും എല്ലാ കാര്യങ്ങളും ഇത് നശിപ്പിക്കും ലഹരി എന്ന് പറയുന്നത് ഒരിക്കല ഒരു വ്യക്തിയ മാത്രമല്ല ആ വ്യക്തിയുടെ ചുറ്റുപാട് നിൽക്കുന്ന അദ്ഹത്തിന്റെ കൂട്ടുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ സമൂഹം അങ്ങനെ അദ്ദേഹത്തിന്റെ സമുദായം തുടങ്ങി സമൂഹത്തെ ഒന്നണങ്കം നശിപ്പിക്കുന്ന കാർന്ന് തിന്നുന്ന ഒരു വിപത്താണ് ഈ ലഹരി എന്ന് പറയുന്നത് അപ്പൊ ഈ ലഹരിയെ ഒറ്റപ്പെടുത്തേണ്ടതും ചേർത്ത് നിൽക്കേണ്ടതും നമ്മുടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്
അതെ ഞാനും ഈ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ലഹരി ഉപയോഗിച്ച് അതായത് വലിയ വലിയ ലഹരികളൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാാര് ഇങ്ങനെ പറയുന്നതും അവരി ഇതിന് ഇത്തിരെ ബോധവത്ക്കരണം നടത്തുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് കുറച്ചും കൂടെ ബെറ്റർായിട്ട് എനിക്ക് തോന്നി അതൊക്കെ ഈ സാധാരണ കുട്ടികൾക്കും ആൾക്കാർക്ക ആൾക്കാർക്കൊക്കെ കുറച്ചൂ മനസ്സിലാക്കാൻ പറ്റുമൊക്കെ ലഹരി ഉപയോഗിക്കുമ്പോ ഇതിന് പിന്നിൽ ഇത്രയും ദൂഷ്യവശങ്ങ ഉണ്ടെന്ന് അത് ഉപയോഗിച്ച് അതിനന് അടിമപ്പെട്ട് അതീന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാാര് പറയുന്നത് കുറച്ച കൂടെ നല്ലയാണെന്ന് തോന്നിയിട്ടുണ്ട്
അതെ അതെ അതെ ഇതിനെതിരെ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടപ്പാക്കേണ്ടതാണ് ലഹരിയിൽ നിന്ന് വിമുക്തമായ ആൾക്കാരും